ആഹ് ആ ആഹ് എന്തോണ്ട് സുഖണോ ആഹ് കേക്ക്ന്നുണ്ട്
ഫുഡൊക്കഴിച്ചോ ആണോ എന്തുവായിരുന്നു ഇന്ന് രാവിലത്തെ ഫുഡ്
ഇന്ന് രാവിലെ ഇഡ്ലി ചമ്മന്തി പിന്നെ ഉച്ചക്കത്തേക്ക് ഇച്ചിരി ബിരിയാണി ആ തേങ്ങ ചമ്മന്തി അതെ അതെ തേങ്ങാ ചമ്മന്തിയായിരുന്നു തേങ്ങാ ചമ്മന്തി മറ്റേ പൊട്ടുകടല ചമ്മന്തി അറിയാവോ
ആഹ് മറ്റേ സവാളയൊക്കെ വയറ്റിയിട്ട് മിക്സിൽ അരച്ചെടു
ആഹ് ആഹ് ആഹ് സവാളയും പിന്നെ പൊട്ട് അമ്മള് കഴിക്ക്ന്നെ പൊട്ട്കടലയില്ലേ നമ്മള് അല്ലാതെ കഴിക്ക്ന്നെ ആ പൊ പൊട്ട് കടലയൊക്കെ മൂപ്പിച്ച് ഇച്ചിരി അരച്ച് നല്ല ടേസ്റ്റത് ഇഞ്ചിയൊക്കിട്ട്
അപ്പൊ എന്ത കടു അത് എണ്ണക്കാണോ എല്ലാം ചെയ്യുന്നത് സവാളയും ആ പിന്നെ ഇഞ്ചിയും
അത് സവാള, ഇഞ്ചി, വെളു തുള്ളി, പിന്നെ ഇച്ചിരി ഉഴുന്ന്, പൊട്ടുകടല ഇതെല്ലാം ഒന്ന് മൂ ച്ചതിനു ശേഷംനമ്മള് ഏഹ് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് മുപ്പിച്ച് മിക്സ് ഇട്ട് അര ണം പിന്നീട് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇച്ചിരി കടുക് താളിച്ച് കറിവേ ആ തേങ്ങയും ശകലം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ആഹ് ആഹ് ആഹ് ഉം ഉം ഉം.
കടുക് മൂപ്പിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ച് പാത്ര ത്തിലോട്ട് ഒഴിച്ചാൽ മതി അതിന കത്തോട്ട് ഇനി കടുക് മൂപ്പിച്ചതിനകത്തോട്ട് ഇത് തിരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. അരച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേ
കടു കടുകങ്ങ് താളിച്ചൊഴിച്ചാൽ മതില്ലേ? ആഹ് ഇതിനകത്ത് നമ്മുക്ക് കുറച്ച് തേങ്ങ കൊറച്ചുമതിയല്ലേ ഈ പൊട്ടുകടല അരക്കുന്നൊണ്ട്?
ആഹ് ഒരുപാട് പൊട്ടുകടല അരക്കരുത് തേങ്ങ ഇല്ലേലും കുഴപ്പമില്ല ഈ പൊട്ടുകടല മാത്രം ഇട്ട് ചെയ്താലും മതി. ആഹ് തേങ്ങയില്ലാത്ത സാഹചര്യം വരുമ്പം ആഹ് ഒരു ചമ്മന്തി വേണ്ടേ അതിനു വേണ്ടിയാണ് ഈ പൊട്ടുകടല യൂസ് ചെയ്യുന്നത് ആഹ്
പിന്നെ അത് കണക്ക് ബിരിയാണി ആണോ ഉച്ചക്ക് വെച്ചിരിക്കുന്നത്? പിന്നെ ദമ്മാണോ അതോ അല്ലാതെ ഫ്രൈഡ് റൈസ് മാതിരിയാന്നോ?
ആഹ് ഫ്രൈഡ് റൈസ് പോലെ ഇവിടെ സാധാരണ ഞായറാഴ്ച ദിവസം ഞാൻ അങ്ങനെ ഒണ്ടാക്കാറുണ്ട്. അത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അത്രേ ഒള്ളത് അത്
എങ്ങനെ നമ്മള് ഊറ്റി എടുത്തിട്ടാണോ? മറ്റേ
അല്ല കുക്ക് അല്ല അല്ല കുക്കറിനാത്ത്ട്ടങ്ങ് അടിക്കാണ് എല്ലാം കുക്കറിലോട്ട് ഇച്ചിരി കറുവപ്പെട്ടയും, ഗ്രാമ്പു, ആഹ് പിന്നെ പെരിഞ്ചീരകം ആഹ് അങ്ങനെ സ്പൈസസ് എല്ലാം മൂപ്പിച്ചതിന് ശേഷം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ് ച്ച് തക്കാളി നന്നായിട്ട് ആഹ് പിന്നെ ആഹ് ബിരിയാണി മസാലേം
ന്നേരം
ബിരിയാണി മസാലയും, മഞ്ഞപ്പൊടി, ആഹ് മുളക് പൊടി
ഈ ബിരിയാണി മസാലേന്ന് പറഞ്ഞോണ്ട് കടയില് സൂപ്പർ മാർക്കറ്റി സെപ്പറേറ്റ് കിട്ട് കിട്ടത്തില്ലേ ബിരിയാണി മസാലേന്നും പറ
കിട്ടും ആഹ് സെപ്പറേറ്റ് കിട്ടും.
അപ്പൊ അത് എപ്പളും ബിരിയാണിക്കാത്ത് ഇടണം അല്ലേ?
ആഹ് അതെ അതെ ഇടണം ഈ മൂപ്പിച്ചതിനാത്തോട്ട് ശകലം ഇട്ടേന് ശേഷം
ആഹ് അപ്പൊ ചിക്കൻ മസാല ഇടണ്ട കാര്യം ഇല്ലല്ലേ അന്നേരം?
ഈ ബിരിയാണി ഇൻ കേസ് നമ്മക്ക് ഈ മസാലയൊന്നും ഇല്ലെങ്കി നമ്മുക്ക് ചിക്കൻ മസാലയോ ഖരം മസാല അതൊക്കെ ശകലം ചേർക്കാം.
ആഹ് ഇതിന്റെ സ്മെല്ല് എങ്ങനാ ഞാൻ ഇതുവരെയു ബിരിയാ യൂസ് ചെയ്യത്തില്ലെടാ നമ്മള് വെക്കുന്ന സമയത്ത് മറ്റേ ഇല്ല ഗരം മസാലയും ആഹ് പിന്നെ ചിക്കൻ ആണെന്നൊണ്ടെങ്കി ചിക്കൻ മസാലയും മീറ്റിന്റെ ആണ് വെക്കുന്നേങ്കില് മീറ്റ് റ്റ് മസാലയും ഇടുന്നത് അപ്പൊ എനിക്ക് ഈ ബിരിയാണി മസാലേടെ
ഏതാണ്ട് ഇതിന്റെയൊക്കെ സ്മെല്ലൊക്കെ തന്നെയാണ് ഒരു ബീഫ് മസാലയുടെ ഒക്കെ ഒരു സ്മെല്ലാണ്.
സ്മെല്ലാണല്ലേ അപ്പൊ നീ ഈ മഞ്ഞപ്പൊടിയും, ബിരിയാണി മസാ സാലയും മാത്രേ ഇടത്തൊള്ള് സ്പൈ ഇതില്
മല്ലി പൊടി ശകലം എല്ലാ പൊടികളും ശകലം ഇത് ഞാൻ ഒരുപാട് ഇടത്തില്ല.
ആഹ് ആഹ് കാരണം നമ്മൾ ഒരിക്കലും ബിരിയാണി ക്ക് മസാ ഇത് മൊളക് പൊടിം മല്ലിപ്പൊടീടെ ഒന്നും ആവശ്യ ഇല്ല
ആവശ്യല്ല പിന്നെ ഒര് തുള്ളീച്ചെ വീതം ഓരോ പിഞ്ച് വീതം ല്ലാം എന്നിട്ട് ഇതെല്ലാം മൂപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഇപ്പം ഒരു കപ്പ് അരിക്കാന്നെങ്കി ഒന്നര കപ്പ് കപ്പ് വെള്ളം അങ്ങനാന്നല്ലോ
ആഹ് കുക്കറീ കുക്കറീ വെക്കുമ്പോ അങ്ങനെ തന്നെ നമ്മള് വെക്കണം അളന്ന് കറക്റ്റിന്
വറ്റിച്ചെടുക്കുവല്ലേ നമ്മള് ഊറ്റിയെടുക്കുവല്ലല്ലോ അപ്പം വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് തെളക്കുമ്പം ഇച്ചിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കും കാരണം ആഹ് നമ്മടെ അരികള് തമ്മി ഒട്ടാതിരി ക്കാൻ വേണ്ടി ആഹ് അത് തെളച്ചേന് ശേഷം ആവശ്യത്തിന് ഉപ്പു ഇട്ട് ഈ ചോറുവിട്ട് പിന്നെ ഇച്ചിരി മ എനിക്കിപ്പോ മല്ലി പൊതിന എലയില്ലാത്ത ഓ ക ആഹ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ മല്ലി എലയും പൊതിന എലയും അപ്പം ഏഹ് ഞാനിവിടെ എന്റെ വീട്ടീ പുതിനയെലേടെ ഒരു ചെറിയ തോതിലൊരു കൃഷിയൊണ്ട് കൃഷീന്നല്ല ഞാൻ ചെറ്തായിട്ട് കൊണ്ടൊന്ന് വെച് നല്ല പോലെ വളർന്ന് അപ്പൊ അതില്ലാത്തൊരു കറിയുവില്ല
മുക്കിയെതായിര്ന്നെടാ പക്ഷേ മല്ലിയെലയാണെന്ന്ണ്ടെങ്കി ഞാൻ നമ്മള് ആ മല്ലി കഴ്കി ഒണക്കി ഒണക്കിപ്പൊടി പ്പിക്കത്തില്ലേ അപ്പയ്ന് വേണ്ടി കഴുവിയപ്പഴ്ത്തേക്ക് കൊറേ മല്ലി പോയിട്ട് പ്പിന്റെ ചെമ്പീ കെടന്ന് മല്ലികിളിച്ച് ചെറിയ മല്ലി
ആഹ്
അപ്പൊ ഞാൻ ഒരു രണ്ടുദിവ്സം കഴിഞ്ഞപ്പഴ്ത്തേക്ക് അയ്ന്റെ ആയുസങ്ങ് പോയി അപ്പൊ ഞാനാണെന്ന് ണ്ടെങ്കി ഈ മര് തിയേലല്ലാതൊന്നൊര് ചെരട്ടക്കാത്തിട്ട് നോക്കീട്ട് കിളിച്ചില്ലെടാ അത് മൊകള്ലോട്ട് വെര്ന്നില്ല കിളിച്ചത്
ആഹ് അത് സംഭവെന്താ അതെന്താന്നെനിക്ക ഇല്ല ഞാന് ഇങ്ങനെ ജസ്റ്റൊന്ന് നോക്കിയാര്ന്ന് അത് സംഭവംന്ന് വെച്ചാ മല്ലി ഒരു ഏഴ് മണിക്കൂറെങ്കിലും കുതിർ ക്കാൻ വെക്കണം കുത്ർത്താൻ വെച്ചതിന് ശേ നമ്മളത് മല്ലീടെ തോടിന് നല്ല കട്ടിയല്ലേ അപ്പൊ നമ്മള് കുതിർത്തതിന് ശേഷം ഇതെടുത്ത് ന ഒരു ആ ഒത്തിരി അങ്ങ് ചതക്കര്ത് നമ്മള് ഏ ഇടിക്കുന്ന ഇടികല്ലില്ലേ ഇടികല്ലീ വെച്ചൊന്ന് ജസ് ആഹ് ക്രഷ് ഒന്ന് എല്ലാവൊന്ന് പൊട്ടിച്ചെട്ക്കണം ചത ഇടിക്കര്ത് ഇടിച്ച് ചതക്കല്ല് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെട്ക്കണം ഒരു തുണീടെക്കകത്തോ ആ പ്പേപർഞ്ഞാ തുണിക്കാത്ത് വെച്ച് മടിക്കി വെച്ച് ട്ടയ്ന്റെ പൊറ്ത്തൂടൊന്ന് ഉരുക്കിയെട്ത്തതിന് ശേഷം നമ്മള് നല്ല കടകൊക്കെ ചേർത്തൊരു ഇച്ചിരി മണ്ണുവിച്ചിരി ആഹ് ചാണകപ്പൊടിയോ എല്ല് പൊടിയോ അല്ലേ മൊട്ടത്തോടിന്റെ പൊടിയോ ഇതൊക്കെ ചേർത്ത് ഇച്ചിരി മണ്ണിനകത്തോട്ട് ഇത് വെച്ച് മയീ നമ്മടെ എന്താ നമ്മൾ പൊടിച്ച് ഇങ്ങനെ ചതച്ച് വെച്ചിര്ന്ന മല്ലീടെ ഇത് വെച്ച്
ഓഹ് ഓഹ് ഓഹ്
വെച്ചിര്ന്നാ മതി പക്ഷേ പെട്ടെന്ന് കിളിക്കും നമ്മടെ വീശ് നമ്മടെ വീട്ട്ലാവശ്യത്ത്ന്ള്ള സാധനവൊക്കെ നമക്കിങ്ങനെ കിട്ടും
അതെ അതെ അതെ പിന്നെ അതേയണക്കെന്നെ നീ ഈയിതിനക ത്ത് മല്ലിയെലേം പൊതിന്ന പുതിനെലേം കൂടെ ഇട്ട് വഴറ്റുവോ വെള്ളവും കൂടെ ഒഴിച്ചങ്ങ് അരിയുവിട്ടങ്ങ് വിസിലടിപ്പിക്കുവില്ല്യോ
ഞാന്ന് രണ്ട് മൂന്ന് വിസില് ഫസ്റ്റ് വിസില് നമ്മ്ള് ഹൈ ഫ്ലെയിമീ ഇട്ട് വിസിലട്പ്പിച്ചട്ട് രണ്ടെണ്ണം കൊറച്ച്ട്ടടിക്കും
ഓഹ് ഓഹ് പിന്നെ അത്
പിന്നീട് അയിനാത്തിച്ചിരി കോ ആ അത് പിന്നെ ആ വേണ്ടേ അത് ഇച്ചിരി ഏ് ച ചില സമയത്ത് ചെമ്മീൻ കിട്ടുവന്ന ചെമ്മീൻ ബിരിയാണി ആയിരിക്കും ഇങ്ങനെയൊന്നും വെക്കത്തില്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടു വന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടേ വെക്കത്തോളൂ അരിയും സ്പൈസസ് ഇട്ട് അരി വേവിച്ചത് ശേ ഷം നമ്മള് ചെമ്മീന് വറ മസാലയെല്ലാം വരട്ടി വെച്ച് ഇപ്പം മഞ്ഞ പ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി തൈര് ഇതൊക്കെ ചേർത്ത മിക്സ് ചെയ്തു മസാല പരട്ടി അതൊന്ന് വറുത്തതിനന് ശേഷം അതിനകത്തോട്ട് ഏഹ് നമ്മുടെ കൊ
ണൊെ ചെയ്യുന്നത ആണെ ആാക്കി വെക്കും വ മാഗിനേറ്റ് ചെയ്ത് ആഹ്
അതെ അതെ സവാളയക്കായി കൊച്ചുള്ളി ഇടുന്ന ആയിരിക്കും ടേസ്റ്റ് ഇപ്പം കൊച്ചുള്ളിയൊക്കെ ഇട്ട് വയറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ ആ വറ കൊഞ് വറുത്ത അതെ എണ്ണയെ തന്നെ ഇട്ട് മൂപ്പിച്ചതിനന് ശേഷം മുളക് പൊടിയ ഒന്നും ഇടരുത് ചിരിക്കുരു മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല അതൊക്കെ ഇട്ട് ഒന്ന് വയറ്റി കൊഞ്ചു ഇട്ട ശേഷം ശേഷം നമ്മള് ഇങ്ങനെ അതിന്റെ പുറത്തോട്ട് ചോറിട്ട് അയിന്റെ മേളേച്ച് നെയ്യും ഈ സവാളയള്ളി വറുത്ത് നെയിക്കാത്ത് വറുത്ത് കോരിയ സവാളയള്ളി മറ്റേ ആഹ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് പിന്നെ മല്ലിയില അപ്പൊ ഇതെല്ലാം ഇട്ട് അടച്ച് വെച്ചേക്കും
ആന്നല്ലേ ആഹ് ആഹ് പിന്നെ അത് കണക്ക് തന്നെ നമ്മള ഈ സലാഡും കൂടെ നീ ഉണ്ടാക്കി കൊടുക്കുവോ വിനഗരി ഇടുവോ അല്ലെങ്കിൽ തൈരി ഇട്ടുവോ ഉണ്ടാക്കി കൊടുക്കുവോ
ഇവിടെ തൈര് പറ്റത്തില്ല ഇവിടെ മക്കൾക്ക് അലർജിയ ഉണ്ട് അപ് അപ്പം തൈര് യൂസ് ചെയ്യത്തില്ല വിനാഗിരി ഒഴിച്ചായിരിക്കും
അന ഒഴിച്ച നല്ല അത്യ നമ്മള് സൺഡേക്ക അല്ലേ കഴിക്കുന്നള്ളൂ എന്നൊന്നും ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ സലാഡിനകത്ത് നീ എന്തൊക്കെയ ഇടും ഉള്ളിയും ആഹ് വെള്ളത്ത മറ്റേ തക്കാളിയും
തക്കാളി കുക്കുംമ്പറ് പിന്നെ ക്യാരറ്റ് ആഹ് പിന്നെ ഉണ്ടെങ്കിൽ മറ്റേ ആഹ് ബീറ്റ്റൂട്ട് ശകലം സ്ഥിരം നിറ ആഹ് നിറത്തിന് വേണ്ടി പിന്നെ വിനാഗിരിയും ഉപ്പും പിന്നെ മുളക് പൊടി മല്ലിയെല ഞാൻ പറ അല്ല മല്ലിയില ഇല്ലാത്ത ഒരു സാധനം എനിക്കില്ല മല്ലിയല ആഹ് പിന്നെ ഈ ശാക്കല ഒരു പിഞ്ച് പഞ്ചസാര ഇടണം പ്പൊ നല്ല ടേസ്റ്റ നമ്മള കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന സലാഡിന് നല്ല നമ്മൾ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമല്ല അവരുടെ ടേസ്റ്റ് അപ്പൊ ഞാൻ അത് കണ്ട് അവരിച്ചിരി പഞ്ചാര ഇടും പഞ്ചാര ഇടും ആഹ് പഞ്ചസ സാര ഇടും ഞാൻ അത് കണ്ടായിരുന്നു ഇങ്ങനെ കല്യാ ഒരു കല്യാണ വീട്ടി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ട് അപ്പ അന്ന് മുതല് പഞ്ച ശകലം ഒരു തുള്ളി ഇടത്തോള്ളൂ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഞെവിടി വെച്ചേക്കും കൊറ കുറച്ച് നേരം നന്നായിട്ട് ഞെവിട് ആഹ് ഉള്ളിയൊക്കെ നല്ലായിട്ട് കൈ കൈച്ച് നന്നായിട്ട് ഞെവിടി വെച്ചിരുന്ന കുറച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്ണ് കഴിക്ക ആഹ് സ്പോട്ടിൽ കഴിയ്ക്കാൻ അല്ല കുറച്ച് നമ്മള് കഴിക്കുന്നെന് ഒരു പത്ത് പാ
പത്തിരുപത് മിനി മുന്നേ സെറ്റീത് വെക്കാങ്കി നല്ലേ ഇതിനകത്ത്ന്ന് നീരൊക്കെ എറങ്ങീട്ട് നമുക്ക് ടേസ്റ്റ് ആരിക്കും കഴിക്കാൻ.
നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിന് പപ്പടവും പരിപ്പ് കറി
നമ്മള് മറ്റേ സാധാ പറ്റിച്ച ചോറാണെന്നുണ്ടെങ്കിലും ഈ മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാ ഭയങ്കര ടേസ് റ്റ വെറുതെ ഇട്ടാലും ഉം
മിക്കവാറും ഇത് റേഷനരി വെച്ചും ഉണ്ടാക്കും അപ്പം തുമ്മീ ബിരിയാണി അരി ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോ ചോദിക്കുന്നതെഷ്
അച്ച അറിയത്തില്ല പിള്ളേർ ഇതൊക്കെ ഇരുന്നുകൊണ്ട് ആഹ് നമ്മുടെ എ ഇല്ലോടാ മീൻ കറി വെക്കുന്ന സമയത്ത് ഞാനി ഈ ബിരിയാണിയൊക്കെ വെച്ചേന്റെ ബാലൻസ് ഒക്കെ ഫ്രിഡ്ജിനകത്തിരിപ്പ് പോണ്ടെങ്കിലേ ഈ മല്ലിയില ഒക്കെ ഞാനും ഇച്ചിരിച്ചേ പിച്ചി ഇടും കറിവേപ്പില ഇല്ല എന്നുണ്ടെങ്കില് ഈ മീൻകറിയൊക്കെ വെക്കുമ്പോ തേങ്ങാ കറി വെക്കുമ്പോഴേ ഇച്ചിരി ഇട്ട് കൊടുക്കും ഒരു ശ ശകലം പക്ഷെ ഒരു വേറെരു ടേസ്റ്റ
അതെല്ലേ ഞങ്ങടെ വീട്ടി തേങ്ങാക്കറി വെക്കത്തില്ലടെ.
വെക്കത്തില്ലല്ലേ
വെക്കത്തില്ല കാരണം എന്താ വെച്ചാ ഇവിടെ മുളക് കറിയുടെ ആൾക്കാരാ
ആന്നല്ലെ.
മീൻകറിയൊന്നും വേണ്ട
ആഹ് ഇവിടെ ഞങ്ങ മുളക്കറിയാണ് പ്രധാനം പക്ഷെ എന്നാലും ആഴ്ച്ചേ രണ്ടു തവണയെങ്കിലും തേങ്ങാക്കറി വെക്കും. മുളക് കറിയാണെന്നുണ്ടേൽ മല്ലിപ്പൊടി പോലും ചെ ചേർക്കാതെ മുളക്പ്പൊടി ഇങ്ങ് വെക്കാവുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഇഷ്ട്ടാ ചിത്തയാവത്തും ഇല്ല
ഇവിടെയും മല്ലിപ്പൊടി വെക്കല്ലേ ഇടരുത് കുരുമുളക്പൊടി മുളക് കുരുമു
മോ മറ്റേ കാശ്മീരി മുളക്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും.
അതെ അതെ.
പിന്നെ അതിന്റെ എരിവിനും ടേസ്റ്റിനും വേണ്ടി ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് മാക്സിമം ചേർക്കും. അതിനാകു ആഹ് അങ്ങനെ ഇവിടെ ആക്കുന്നെ വടക്കംപുളി ഇട്ട് വെച്ചിട്ട്. അല്ലാതെ മറ്റേത് ഇഷ്ടല്ല ഇവിടെ മുളക് മല്ലിപ്പൊടി വെവുന്നത്. മ്മ് പിന്നെ തുണിയൊക്കെ കഴുകിയോ മഴ ഭയങ്കര.
ഹോ ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം പേരക്കകത്തൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥ.
അതാ പനി പനിയൊക്കെ ആകും ഇതിന്റെ ഈർപ്പം തങ്ങി നിന്ന് വാട പോ ഇതിന്റെ കടന്ന
അതെ തെ നമ്മൾ എത്ര കംഫർട്ട് മുക്കിയന്ന് പറഞ്ഞാലും.
ആണ് ഹ്‌ ഈ വെയിൽ അടിച്ച് ഉണങ്ങുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരി ക്കലും നമ്മള് പെരക്കകത്ത് കെടന്നു ഒണങ്ങി കിട്ടത്തില്ല.
പ്രത്യേകിച്ചും പിള്ളേരുടെ തുണികള് ഉണങ്ങാനാണ് ഇച്ചി പാട് ഇന്നപ്പോ ഇച്ചിരി വെയില് ഉണ്ടായോണ്ട് എല്ലാ ചെടികളുടെ മേൾലൊക്കെയിരിക്കും. എല്ലാം ഇട്ടേക്കുന്നത് എല്ലാം പോ
സൈഡിലും അവിടെ ഇവിടെയൊക്കെ തിരിച്ചും മറിച്ചു ഒക്കെയിട്ടാൽ നമ്മക്ക് ഇറുകാണെ കാരണം ഈ
മേൾലൊക്കെടുത്ത്
ഈ മ്മ് പാന്റിന്റെയും പിളേ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ പാന്റിന്റെയും ചെട്ടിയുടെക്കെ പിള്ളേരുടെ ആണെന്നുണ്ടെങ്കില് ജിൻസിന്റെ ഇതിന്റെ ഒക്കെ ഈ സൈഡ് ഒന്നും ഉണങ്ങത്തില്ല. ആഹ് അറ്റം മാത്രം ഒന്ന് വെയിലടിച്ച് വാടിക്കിട്ടും ബാക്കിയുള്ളെല്ലാം നല്ല കട്ടി വെയി ണ്ടെങ്കിൽ ഉണങ്ങള്ളൂ അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡ് ഒക്കെ കൊണ്ടും തിരിച്ചും മറിച്ചിട്ടും ഉണക്കിടുക്കുന്നത്.
അതെ ഇവിടൊണെങ്കി ഞാൻ കട്ടിയുള്ളൊന്നും മഴയാവുമ്പോം കട്ടിയുള്ളത് ഒന്നും ഇട്ട് കൊടുക്കത്തില്ല പിന്നെ മെയിനായിട്ട് കെടന്നുപോയി അതോണ്ട് എല്ലാ എല്ലാം കഴുകണം എന്നും കഴുകണം ബെഡ്ഷീറ്റൊക്കെ എന്നും കഴുകണം.
ഓഹ് മിഷിനിൽ കഴുകിയാല് ഈ തുണി